ഹലോ എങ്ങനെണ്ട്
ഉം സുഖം തന്നെ. നീ എങ്ങനെ നിനക്കെങ്ങനെണ്ട്.
കൊറ്ച്ച് ദെവസായിട്ട് എവിടെയെങ്കിലും ഒരു ടൂറോണെന്നൊക്കെ തോന്നിയിരുന്ന്.
ഓഫ് എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്ന് ഈ പഠിച്ചും ജോല്യക്കെ ചെയ്തഴിഞ്ഞാ തന്നെ മനസ് നൊരു മാറ്റം വഞ് വേണോലോ
ശരിയാണ് കേരളത്തിതന്നെ കൊറെ നാല് സലൊക്കെണ്ട് ഇന്നാലും നമുക്ക് മൂന്നാറ് പോയാലാ
ഉം അത് നല്ലൊരു ഐഡ്യേണ് ട്ടോ പിന്നെ ഈ മൂന്നാറിന് നമ്മടെ കേരളത്തിന്റെ കാശ്മീറെന്നൊക്കെ ചെലോവർ പറയാറില്ലേ പിന്നെ വേറെ കാര്യംന്ന് വെച്ചാ അവിടെ തണുപ്പ് കാലാവസ്ഥക്ക്യേണ്. പിന്ന പച്ചപ്പ് എനിക്ക് വല്യ വയങ്കര ഇഷ്ട്ടാണ്ടാ
ഞാനി ഇതുവരെ പോയിട്ടില്ല. ചിത്രങ്ങളൊക്കെ കണ്ടിട്ട്ണ്ട്. ചായത്തോട്ടങ്ങൾ കണ്ടാത്തന്നെ പോണംന്ന് തോന്നും ഓഹ് ഇത് വരെ ഞാൻ ഇതേവരെ പോയിട്ട്ല്ല.
ഞാനും ഒരിക്കെ മാത്രാണ് ട്ടോ പോയത് ഒരിക്കലേ
ആഹ്
പിന്നെ രാവിലിം മഞ്ഞൊക്കെന്ന് നെറ്ഞ്ഞ കാഴ്ചോ ഇന്നും മൻസ്സിൽ ഇണ്ട് ആഹ് ഒരിക്കെ പോയോണ്ട്.
അതെ മൂന്നാറിലേക്ക് പോകാൻ ഏറ്റവും നല്ല സമയം ഏതാന്നറിയോ?
ഉം എനിക്ക് സാധാരണ ഈ സെപ്റ്റംബറൊക്കെ തൊട്ട് മാർച്ച് വരെയുള്ള ടൈമില്ലേ അതായിരിക്കും ഏറ്റവും കൂടു അതിലും നല്ലത്. മഴ കഴിഞ്ഞാ തന്നെ നല്ല പച്ചപ്പായിരിക്കും പ്രത്യേകിച്ച്
അവടെ തണുപ്പെങ്ങനെണ്ന്നാവോ കൂടുലാണോ?
ഈ രാവിലേം രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടാവും പിന്നെ ഒരു ജാക്കറ്റ് സെറ്റ്റൊക്കെ കൊണ്ടോണത് നല്ലതായിരിക്കും അതോണ്ട്.
അവിടെ കാണാനെന്തൊക്കെയുണ്ട് ന്നറിയോ
ഉം ഇൻ ക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഈ പേര് ആഹ് മാട്ടുപ്പെട്ടി ഡാമ് എക്കോ പോയിന്റ് പിന്നേതാ ടോപ് സ്റ്റേഷൻ കുണ്ടല തടാകം പിന്നെ ഏതാ ആഹ് ടീ മ്യൂസി ട്ടിയം പിന്നെ വേറെ ഒരൊണ്ണണ്ട് നമ്മടെ ഇരവിക്കുളം ദേശീയോദ്യാനം. ആഹ് ആഹ് സ്ഥലത്തിനൊക്കെ അതിന്റേതായ പ്രത്യേകതൊക്കെയുണ്ട്.
എനിക്കെയ് ഈ തേയിലത്തോട്ടങ്ങള് കാണാനാണ് കൊറച്ചൂടെ ആഗ്രഹം അവടെ ഫോട്ടോ എടുക്കണംന്നും ഭയങ്കര ആഗ്രഹാണ് കൊറേ നാളായിട്ട്.
ഉം അത് നല്ലതാണ് ഈ അതിന് നല്ലത് ഈ രാവിലെ സൂര്യപ്രകാശൊക്കെ വീഴുന്ന ടൈമില്ലേ? ആ സമയത്ത് എടുക്കണ ഫോട്ടോകൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും
അവിടെ ഭക്ഷണം ഒക്കെ എങ്ങനെ നാന്നാവോ
നമ്മുടെ കേരളത്തിലെല്ലാ വിഭവങ്ങളൊക്കെ കിട്ടും ട്ടാ ഈ അപ്പോം, സ്റ്റൂ ഒക്കെ കിട്ടും. പുട്ടും പിന്നെ താ പുട്ടും, കടലേയും ദേശീയ ഭക്ഷണം തന്നെ അവിടെയുണ്ട്. പിന്നെ ചൂട് ചായയൊക്കെ കിട്ടും. നല്ല രുചിയാണ് ട്ടോ. ഈ തണുപ്പത്ത് ചൂട് സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ
ഉ മൂന്നാറ് പോയാലേ, നല്ല ചായ വാങ്ങി കൊണ്ടുവരണമെന്നോ രാഗ്രഹമുണ്ട്. ചായപ്പൊടി ഇല്ലേ ചായപ്പൊടി.
ആഹ് ആ അതെ അതെ അവിടുത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള റ്റീ പൊടിയൊക്കെ അല്ലേ കിട്ടണത്. അതും നല്ല പ്രശസ്ത്വ ആണല്ലോ. പിന്നെ എന്താ ഈ ഏലക്ക, കുരുമുളക്, അതുപോലത്തൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഇല്ലെ അതും വാങ്ങാ വേണെല്
അല്ല അപ്പൊ ഈ യാത്ര എങ്ങനെ പോകുമെന്നാ ഞാനാലോചിക്കുന്നത്.
ആ നമുക്ക് വേണെങ്കിൽ ആദ്യം. ഹ് അടുത്തോളള ഒരു കെ എസ് ആർടി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടെ അവിടുന്ന് ഡയറക്ട് മൂന്നാർ ബസ് ഉണ്ടോന്ന് നോക്കാം. എന്നിട്ട് അതിൽ പോകാം.
ഹലോ
കേൾക്കുന്നില്ലേ
ആ ഇപ്പം കേൾക്കാം. ഞാൻ ഈ ഇയർ പോട് എടുത്ത് വെച്ചതാണ്. കേൾക്കാൻ പറ്റുണ്ടായിരുന്നില്ല മര്യാദക്ക്
ആണല്ലേ, ഞാൻ പറഞ്ഞ വന്നതേ നമ്മുടെ അടുത്ത് അടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ ഇല്ലേ, അവിടെ ചെന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് മൂന്നാർ ബസ് എടുത്താ മതി അതുപോരേ?
ഓ ഇപ്പ എണിക്കി പ്രിയദർശിനി ഉണ്ട് തോന്നുന്നല്ലേ.
ഉം അത് ഫ്രീയാണല്ലോ അപ്പൊ എല്ലാർക്കും ഉപയോഗിക്കുകയും ചെയ്യാ.
മൂന്നാർ വരേക്കുള്ള ബസ്സിലുണ്ടോന്നാ അറിയാൻ പാടില്ലാട്ട
ഉണ്ടാവും നിർത്തി നിർത്തി അല്ലെങ്കിൽ മാറി കയറേണ്ടത് ഉണ്ടാവുമായിരിക്കും.
ആ എന്നാലും മതി നല്ല രസമായിരിക്കും അല്ലേ? വഴിയിലുടനീളം മലയും, വെള്ളച്ചാട്ടവും, വളവും, റോഡും ഹാ എന്ത് കിടില്ലനായിരിക്കും. ഉ
എനിക്ക് പ്രത്യേകിച്ച് ഈ ബസിൽ പോകുമ്പോൾ ആ യാത്രയിൽ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
എനിക്കും അതെ. പക്ഷെ ചിലപ്പോ പുറത്തുള്ള കാഴ്ചകൾ കാണണം കൂടുതൽ സന്തോഷം തോന്നാം.
ഉം നമുക്ക് രാവിലെ തന്നെ പുറപ്പെട്ടത് ഒരു ദിവസം കൂടുതൽ സ്ഥലങ്ങള് എന്താണ് കാണാൻ പറ്റുവല്ലോ.
അത് ശരിയാട്ടാ, രാവിലെ പോകയാണെങ്കിൽ ഉച്ചോടെ മൂന്നാറിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹോട്ടൽ ചെക്കിൻ ചെയ്ത് വൈകുന്നേരം കുറച്ച് അടുത്തുള്ള സ്ഥലമൊക്കെ കാണാം.
ഉം പിന്നെ അവിടെ താമസിക്കാനൊക്കെ നല്ല ഹോട്ടകൾ ശെ ഹോട്ടലുകളൊക്കെ ഉണ്ടാവോ
ഉണ്ടാവേണ്ടതാണ് ബഡ്ജറ്റ് ഹോട്ടലുകളും, റിസോർട്ടുകളൊക്കെ മിക്കവർക്ക് കിട്ടേണ്ടേ ഇപ്പ മിക്ക ടൂറിസ്റ്റ് റ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ ഇണ്ടലാ.
ഉം എനിക്ക് മറ്റേ ഹോം സ്റ്റേ ഇല്ലേ. അതില് താമസിക്കാന കൂടുതൽ ഇഷ്ടം നല്ല ഭംഗിയല്ലേ
ആഹ് എനിക്കും അതേട്ടാ അവിടെ താമസിച്ചാലെ നാട്ടുകാരായിട്ട് സംസാരിക്കാനും അവരുടെ ജീവിത രീതിയൊക്കെ അറിയാനൊക്കെ കുറച്ചൂടെ എളുപ്പമായിരിക്കുംന്ന് തോന്നുന്ന്
ഉം ശരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കുമേ പോകാന്ന് തോന്നണ ടൂർ ഇപ്പ തന്നെ
എനിക്ക് അതാ തോന്നണ്. നമുക്ക് അത്ര പ്ലാൻ ചെയ്ത് തീർച്ചയായിട്ടും പോകട്ടോ
ഉം പിന്നെ ഈ മൂന്നാറിലെ രണ്ടു ദിവസം മതിയാ അതോ മൂന്നു ദിവസം നിൽക്കണോ
എനിക്ക് തോന്നുന്നത് മൂന്ന് ദിവസ എങ്കിലും നിൽക്കണോന്നാണ് അപ്പൊ തിരക്കില്ലാണ്ട് എല്ലാ സ്ഥലവുമൊക്കെ കാണാലോ
ഉം അത് ശരിയാണ് ട്ടാ. പിന്നാ ഈ ഒന്നാമത്തെ ദിവസം നമുക്ക് വിശ്രമിക്കാൻ എടുക്കാം. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ വേണേല് ചുറ്റിക്കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു പോരാ
രാവിലെ നേരത്തെ എണീറ്റ മഞ്ഞും മലയൊക്കെ കാണാനും പറ്റും നല്ല സൂപ്പറായിട്ട്
ആഹ് പിന്നെ സൂര്യോദയൊക്കെ എനിക്ക് കാണാൻ വലിയ ഇഷ്ടാണ് ട്ടോ അതും കാണാം
ഉം മൂന്നാറിലെ സൺ റൈസ് കാണാ ഭയങ്കര ഭംഗിയാന്നാണ് ഞാൻ കേട്ടേക്ണത് ആ കാഴ്ച ജീവിതത്തിൽ മറക്കാം പറ്റില്ലായിരിക്കും
ഉം അത് ശരിയാ പിന്നെ ഈ മറ്റേ എക്കോ പോയിന്റ് ഇല്ലേ അവിടെ ശരിക്കും നം നമ്മ്ടെ എക്കോ കേക്കോ
കേക്കുന്നന്ന് തോന്നുണ് അവിടെന്ന് ഉറക്കെ വിളിച്ചാല് കുറച്ച് നിമിഷത്തിന് ശേഷം തിരിച്ച് വരുന്നാണ് ഞാൻ വീഡിയോസില്ക്കെ കണ്ടേക്ണത്
ആണല്ലേ ഈ കുട്ടിയാൾക്കൊക്കെ ഭയങ്കര അത് ഇഷ്ടായിരിക്കൂലോ യാ അങ്ങനെ ഒച്ചക്കെകേക്കും ഭയങ്കര സന്തോഷയായിരിക്കൂലേ
ഉം കുട്ട്യേക്ക്ന്നല്ല വല്യയോർക്കന്നെ അത് ഭയങ്കര സന്തോഷണ് എല്ലാവരും അവിടെന്ന് പേര് വിളിച്ചു ചിരിച്ച ക്കാസ്വദിക്കാറുണ്ടെന്നാണ് ഇൻക്ക് തോന്ന്ണത് ഞാൻ അങ്ങനത്തെ കൊറെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പ ഇങ്ങനെ ഇപ്പ തിൻസ് റ്റേലൊക്കെ പുതിയപുതിയ ഓരോ ടൂറിസ്റ്റ്പ്ലയിസുകളൊക്കെ ഇങ്ങന കൊണ്ടരാള്ള അപ്പോ അവര്തുപോ ഇത്തെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോസ്‌റ്റ്യ്യ്ണാണ
ഉം പിന്നെ ഈ വേറൊരു സ്ഥലംണ്ടല്ലോ ആ മാട്ടുപ്പെട്ടി ഡാമ് അവിടെ ബോട്ടിഗ് ഒക്കെ ഉണ്ടാവോ
എണ്ട് ഞാൻ ഒരു നോട്ടീസ് കണ്ടായിര്ന്ന് ഈ മൂന്നാറിലേക്കുള്ള പ്ലാൻ ഇങ്ങനെ ടൂറിൻ്റെ പ്ലാനുള്ള നോട്ടീസില്ലേ അത് ഞാൻ കണ്ടായിരുന്നു അതിനകത്ത് സ്പീഡ് ബോട്ടും സാധാരണ ബോട്ടൊക്കെ ലഭിക്കുന്നും പിന്നെ ലൈഫ് ജാക്കറ്റ് ധരിച്ച് സൈഫായിട്ടുള്ള രീതിയിലാണ് നമുക്ക് യാത്ര ന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു ആ നോട്ടീസിലെ അത് കണ്ടപ്പഴാണ് സത്യം പറഞ്ഞ ഞ ടൂറ് പോണ കാര്യത്തിനപറ്റി ഓർത്തതന്നാ
ഓഹ് ഓഹ് ഓഹ് ഇനിക്ക് ഈ സ്പീഡ് ബോട്ട് ഒന്ന് ട്രൈ ചെയ്യണെന്നുണ്ട് അതെങ്ങനൊയിയിരിക്കുല്ലേ
ആദ്യം കുറച്ച് പേടി ഒന്ന് തോന്നട്ടോ പിന്നെ നല്ല സുഖിക്കും ഞാൻവിടെല്ലാണ്ട സ്വീറ്റ് ബോട്ടിൽക്ക് കേയറിട്ട്ണ്ട് അപ്പൊ ഇൻക്ക് ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നി പിന്നെ വല്യ കുഴപ്പം തോന്നീലൻ
ഉം അപ്പൊ അവിടെ വേറെ എന്തെലും ഫോട്ടോ എടുക്കാംപറ്റിയ സ്ഥലങ്ങളൊക്കെ ഇണ്ടോ
അവിടെ റ്റീ ഗാർഡനും ടോപ് സ്റ്റേഷനും പിന്നെ എതിറ്റാ എന്തോ കണ്ടളേ കുണ്ടളേ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചേച്ചി ആഹ് കുണ്ടള കുണ്ടള തടാകും പിന്നെ കുറേ ഈ അവിടെടെയക്കെ ഓരോ ഇത്ണ്ടല്ലോ റോസ് ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറ്ഞ്ഞ് അവിടൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് ആരിക്കുള്ളൂ അപ്പൊ നല്ല ഫോട്ടോ പിന്നെ മെയിനായിട്ടുള്ള കാര്യം തേയിലത്തോട്ടങ്ങളാണല്ലോ
ആഹ് അത് ശരിയാ പിന്നെ നല്ലൊരു കാമറയും കൊണ്ട് വരണം അല്ലെ
അത് പിന്നെ ഉറപ്പല്ലേ മൊബൈൽ ഫോട്ടോ എടുക്കാ പക്ഷെ ക്യാമറേലെടുക്കുമ്പ അയിന്റ ഒരു ക്ലാരിറ്റി കുറച്ചൂടെ നല്ലായിരിക്യും
ഉം പിന്നെ അവിടുത്തെ വായൊക്കെ ഭയങ്കര എന്താ പറയാ ശുദ്ധന്ന്‌ക്കെ കേട്ടിട്ടുണ്ടല്ലോ
അത് ശരിയാണ് കാരണം നമ്മള് ഈ സിറ്റിന്നൊക്കെ ഒന്ന് മാറിക്കുമ്പോ തന്നെ പൊല്യൂഷനിന്നുള്ള ഷ് വായുകല്ലേ നമ്മള് ശ്വസിക്ക്ണത് അതൊന്നു മാറി ഒരു ശുദ്ധവായു ശ്വസിക്കുമ്പോ അതിന്റെതായ ഒരു ആശ്വാസവും സന്തോവും നമുക്ക് തോന്നാണ്ടിരിക്കൂല്ല
ഉം അതോണ്ടായിരിക്കുല്ലേ ചെലപ്പോ ഈ പോ ഈ മൂന്നാർ പോണോരെ വീണ്ടും വീണ്ടും മൂന്നാർ ളോട്ടെന്നെ പോയികൊണ്ടിരിക്ക്ണേ
അത് ശരിയാട്ടോ ഓരോ കാലാവസ്ഥയില് മൂന്നാറിന് വേറെ വേറെരു ഭംഗിയാന്നാ പറയണത്
ഉം അപ്പഈ ഞാ ഒരു ഡൌട്ട് ചോയിക്കട്ടെ ഈ മഴക്കാലത്തൊക്കെ പോകുമ്പോ നല്ലായിരിക്കുപ്പൊ
ചേച്ചിയാണല്ലൊ പോയീക്ക്ണത് എനെപ്പറ്റി വൽതായിട്ട് അറിയാൻ പാടില്ലേ ഈ ഫോണ്ല് കാര്യങ്ങൾലൊക്കെ കണ്ട അറിവേ ഒള്ളൂ ച്ചാണങ്കി പോയിക്കണത് മഴക്കാലത്തല്ലല്ലെ തണ്പ്പ് കാലത്തായിരിക്കുംഅല്ലേ
ഉം
ആഹ് ഭംഗി ഉണ്ടാവോയിരിക്കും പക്ഷെ എനിക്ക് തോന്ന്ണ് മയ കാരണം നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം നമ്മള് ഇപ്പൊ മൂന്നാറല്ല വേറെ ടേലും മഴയത്തി എന്ന് കഴഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ കോടേം വടിയൊക്കെ പിടിച്ച് ഉടുപ്പും നനഞ്ഞ് ആകെ പാടൊരു മെനക്കേടാവും അല്ലെ പിന്നെ വെല്ല റെയിൻ കോട്ടൊ കൊടേക്കെ കര്താണെങ്കി കൊഴപ്പല്ല പക്ഷെ അതൊക്കെ വല്ല്യ മെനക്കേടല്ലേ
ഉം അത് ശരിയാണ് പിന്നെ നമ്മള് ഇപ്പ പോണെനില് എന്തൊക്കെ സാധനം കൊണ്ടോവണം
ഞാൻ ഈ ആഹ് വെ ചൂടുള്ള വസ്ത്രൂം പിന്നെ ഈ നമ്മള് വെള്ളം കുടിക്കാന്ള്ള ആഹ് ഹലോ ഞാൻ കേട്ട് എന്തോര് സാനം കൊണ്ടോണന്നല്ലേ ചോയിച്ചത്
ആഹ്
യൂശ്വലി മൂന്നാറ് പോയ എനിക്ക് പരിചയല്ലെങ്കിലും ഞാൻ വേറെ ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ പോവാറ്ണ്ട് അവിടെക്കെ ഞാൻ പോവുമ്പം നോർമലി തണ്പ്പ് ഉള്ളോട്ത്താണെങ്കി സ്വെറ്റർ കൊണ്ടോവും പിന്നെ കൊറച്ച് നമ്മടെ ബോട്ടില് കൊണ്ടോണം ഇച്ചിരി ചൂട്ള്ളൊക്കെ കര്താന പിന്നെ മര്ന്ന് നിർബന്ധായിട്ട് എട്ക്കണം പിന്നെ പവർ ബാങ്ക്ട് ക്കാൻ മറക്കല്ലേ ചാർജ്യ്യാങ്കി പറ്റിലെങ്കി പിന്നെ പണിയായി പിന്നെ ക്യാമറ നമു ക്ക് മെമ്മറീസൊക്കെ സൂക്ഷിച്ച് വെക്കാനെന്തായാലും വേണം പിന്നെ മെയിൻ സാധനം സ്നാക്സ് അതില്ലാണ്ട് നമുക്ക് പറ്റൂലല്ലോ
ഉം അത് ശരിയാ പിന്നെ ഈ നടക്കാൻ സൗകര്യള്ള എന്തേലും ഷൂസൊക്കെ എട്ക്കണോ
നമുക്ക് എടുത്തേക്കാം എങ്ങാനും വല്ല ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കി ഷൂസ് ധരിക്കാണെങ്കി അത് ഒരു കൊറച്ചൂടെ നമുക്ക് കൺവീനിയന്റാവുന്ന് തോന്ന്ണ്
ഉം അപ്പ ഞാനൊരു സംശയം ചോയിക്കട്ടെ അവിടത്തെക്കെ ആള്കളൊക്കെ എങ്ങനേയിരിക്കും നല്ല മിണ്ട്ണോരായിരിക്കോ
ആഹ് നല്ല ഫ്രണ്ട്ലി ആയിരിക്കുന്ന് തോന്ന്ണ് കാരണം അവിടെക്കെ കൂടുതൽ സാധാരണ ആള്കളാണല്ലോ അവരെ വിനോദസഞ്ചാരികളോട് നന്നായിട്ട് സംസാരിക്കണന്നാണെനിക്ക് തോന്ന്ണത്
ആണ്ല്ലേ അപ്പൊ അവടെ പോ ആഹ്
നാട്ടാരോട് സംസാരിക്കാനും അവരെ ജീവിതത്തെ കുറിച്ച് അറിയാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാ താല്പര്യം ഉണ്ട്ട്ടാ
ഉം അത് ശരിയ അത് നല്ലൊരു അനുഭവായിരിക്കും ശരിക്കിന് അങ്ങനെയൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാ തന്നെ പിന്ന ഈ ചായത്തോട്ടങ്ങള്ലൊക്കെ ജോലിയ്യുന്നവര് ഇണ്ടാവൂലേ അവള്ടെയും ജീവിതൊക്കെ അറിയാൻ നമുക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയല്ലോ
നമ്മളെ യാത്രയ്യുമ്പോ എന്തായാലും നമ്മടാ എൻവിയോമെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കര്ത് അവിടെവിടെയും കൊണ്ടോയി വേസ്റ്റും കാര്യങ്ങളോന്നും ഇടാൻ നമ്ക്ക് നിക്കണ്ടാട്ടോ
ഉം അത് തീർച്ചയായിട്ടാ പിന്നെ ഈ പ്ലാസ്റ്റിക് പോലത്ത്ള്ള മാലിന്യക്കെ നമ്മള് ഈ വലിച്ചെറിയലെന്നെ നിരോധിക്കണം പിന്നെന്താ അതിലൂടെ എന്താ നമ്മള് പ്രകൃതിനെ സംരക്ഷിക്കണം അത് നമ്മടെ ഉത്തരവാദിത്വവാ ശരിക്കിനും നമ്മ പോവ്ണ്ടേല്
അത് ശരിയാ പ്രകൃതിനെ സംരക്ഷിച്ചാ മാത്രോണല്ല അട്ത്തലമുറക്കീന്റെ സൗന്ദര്യൊക്കെ കാണാ പറ്റൂ നമ്മള് മാത്രം കണ്ട് തീർ ത്ത് പോന്നാ പോരല്ലോ
ഉം അതോണ്ടന്നെയാണ് ഈ നമ്മള് ഓരോ യാത്രേലും എന്താണ് ഉത്തരവാദിത്തോള്ള സഞ്ചാരികളാകണോന്ന് ചെലൊരക്കെ പറയൂലേ
ഓഹ് ഈ യാത്രേനെ പറ്റി സംസാരിച്ചിട്ടെന്നെ എനിക്ക് കൊതിയായിട്ട് വയ്യാ
ഉം എനിക്ക് അതെ നമുക്ക് ഈ ട്രിപ്പ് എന്തായാലും മറക്കാനാകാത്തൊര് അനുഭവാക്കണം ആഹ് നമുക്ക് പോവാം ഒരൂസം
അതെ നമുക്ക് കിട്ക്കാം അപ്പ ശെരി
ശരിയെന്ന ബൈ ബെ